ഹലോ?
ആഹ്, എന്തക്കെ വിശേഷം?
ഹലോ?
കേൾക്കുന്നില്ലേ? ആഹ്, എന്തൊക്കെയ വിശേഷങ്ങള് ചോയ്ക?
നല്ലതന്നെ. കൊർച്ചു കൂടി സൗണ്ട്ല് പറയോ? കേ ചെറുതായിട്ടാ കേൾക്കുന്നത്.
നല്ല സൗണ്ട്ല് പറയ്ണ്ടല്ലോ? കേൾക്ക്ണ്ൽയെ? ആഹ്, ഓക്കെ ഓക്കെ. ഇങ്ങട്ട്, ഉച്ചക്കത്തെ ഫുഡഡിയൊകെ കഴിഞ്ഞ?
ആഹ്, ഫുഡടിയൊക്കെ കഴിഞ്ഞു.
ഉം, ചായക്ക് നോക്കാനായി തുടങ്ങില്ലൊ, ഇവിടെ എന്താ ബീഫ്ണ്ട്. ഇനി ഇപ്പ എന്താ ചോയിക്കണ്ടല്ലോ കൊറച്ച് ദിവസ
ആഹ്, കൊറച്ച് ദിവസത്തേക്ക് ബീഫാണല്ലോ.
ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ മുരിങ്ങയിലക്കറി ഉണ്ട്. പിന്നെ, തൊട്ട വീട്ട്ന്ന് കപ്പയും ബീഫും വെച്ചത് കൊണ്ടന്നന്നീന്ന്.
ഓഹ്, അതുണ്ടാവുലേ?
ആഹ്, പിന്നെ ഞാനും മോളും മാത്രളു, അപ്പൊ പിന്നെ മോൾക്ക് സ്കൂൾക്ക് കൊണ്ടോവാ നെയ്ച്ചോറും ബീഫും മതി എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ തന്നെ ഫു കുക്കറിലിട്ട് നെയ്ച്ചോറ് വച്ചീനു, അതിന്റെ ബാക്കി ഞാനങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്തു.
ഏഹ്. ന്നാരക്ക് ഇഞ്ഞെന്താ?
വൈന്നേരത്തിന് എന്തെങ്കിലും തെട്ടാട്ടി കൂട്ടണം. വൈന്നേരത്‌ അത്ര ഹെവി ഫുഡ് അങ്ങനെ കഴിക്കലില്ല. എന്തെലും ഫ്രൂട്ട്സ് വെച്ചിട്ട് അങ്ങനെ മക്കൾക്ക് ചോറ് കൊടുക്കും. ഞാനെന്തേലും ഫ്രൂഡ്സ് എന്തും വെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട്... അങ്ങനെ കഴിക്കും.
കൃഷിഒക്കെ ഉണ്ടോ അവിടെ?
ആഹ്, അത്യാവിശ്യം, കൊഴപ്പല്ലാത്ത രീതിയില്.
നിങ്ങള നോക്കല്?
ആഹ്, ഞങ്ങളെന്നെ ഉള്ളു വീട്ടില്. അപ്പൊ ൻക്ക് ഇഷ്ടാണ്, ഗാർഡനിങ് ഒക്കെ ഇഷ്ടാണ്. അപ്പൊ. ചെടിന്റെ കൂട്ടത്തില്. അത്യാവിശ്യം ഇങ്ങനെ, നമ്മുടെ വീട്ടിക്കാവശ്യല്ല ചീര, പയറ്, വെണ്ട തക്കാളി. പിന്നെ അതേപോലെ പീച്ചക്ക, അങ്ങനത്തക്കെ ഐറ്റംസ് നമ്മളെന്നെ ഉണ്ടാക്കും. ഞാൻ മീശോന്ന് വിത്ത് വാങ്ങിച്ചീട്ടയിരുന്നു, വിത്ത് വാങ്ങിച്ചി ട്ട് അങ്ങനെ പാകിട്ടപ്പം അങ്ങനെണ്ടാക്കിയപ്പം അങ്ങനെ ണ്ടായി.
ഏഹ്.
അപ്പൊ പിന്നെ കൊറച്ചൊക്കെ, ഒരു പിടി പ ഞൾക്ക് ള്ള ആവശ്യത്തിനുള്ളത്. കിട്ടും. പച്ചമു ആ. പച്ചമുളക് അതൊന്നും, ഞാൻ പൊർത്ത്ന്ന് മേടിക്കലില്ല. അതുപോലെ കോവ കോവക്ക.
നല്ല സ്ഥലം ഇണ്ടാവും അല്ലേ ഇണ്ടാക്കാന്
അത്രന്നല്ല പന്ത്രണ്ട് സെന്റ് സ്ഥലം അത്രേ ഉള്ളു അതിന് എല്ലാം ഒതുക്കി വീടിന്റെ പുറത്ത് പിന്നെ പത്ത് സെന്റ് സ്ഥലത്ത് വീട് എടുക്കാൻ രണ്ട് സെന്റ് നമ്മൾ എക്സ്ട്രാ ബാക്കിൽ എടുത്തതെന്ന് അത് എന്നാ കൊണ്ട് കഴിഞ്ഞതൊക്കെ അത്യാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കും പിന്നെ പിന്നെ മിറ്റത്തില് പിന്നെത് കട്ട കെട്ടപ്പ തന്നെ ഞാന് സൈഡില് സ്ഥലം വിടാൻ പറഞ്ഞിരുന്നു
അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെ ഞങ്ങ നാല് സൈഡിലും അങ്ങനെ തിരിച്ച് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ സൈഡ് കൂടി ചെടി ചെകൊടുത്തിന്റെ ഈ സൈഡിലെ കിച്ചന്റെ സൈഡ് മൊത്തം പച്ചക്കറി ആയിരിക്കും പച്ചക്കറി ഓരോ അ അവിടെ ഒരു റംബൂട്ടാന്റെ മരം ഉണ്ട് ഒരു ഓറഞ്ച് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ
ഏ ഒക്കെ ത കഴിയ്ച്ചു
ആ ഒക്കെ കഴിയ്ച്ചു ഞങ്ങള് പിന്നെ വാർപ്പ് കഴിഞ്ഞര തന്നെ ഒക്കെ നാട്ടു ഇരുന്നു അതുകൊണ്ട് എപ്പോ സമയമായപ്പോഴേക്കും ഒക്കെ കായിക്കാൻ തുടങ്ങി ഈ പ്രാവശ്യം അത്യാവശ്യം റംബൂട്ടാനട്ടായിട്ടോണ്ട് ചിക്കു ഉണ്ട് ഇപ്പൊ ഒരു വർഷം ആവണേ ഉള്ളൂ പിന്നെ വീട് പണി തുടങ്ങിട്ട് ഏകദേശം ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തിന്റെ അടുത്തായിട്ടോ ഇപ്പൊ ഞങ്ങള് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആവണേള്ളൂ
ഉം ഗ്രാമ പ്രദേശമാണോ അവിടെ
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഏകദേശം ഗ്രാമപദേശണോെച്ചാൽ കുറച്ചൊക്കെയാണ് എന്നാ ടൗൺ ആണോ എന്ന് ചോദിച്ച ടൗൺ ആണ് മെയിൻ റോഡിന്ന് ഒരു പത്തു ഇരുന്നൂർ മീറ്റർ ഉള്ളക്ക് അത്രേ ഉള്ളൂ
ഏഹ് ഇവിടെ അങ്ങനെ കൃഷിയൊന്നും ചെയ്യൽ ഇല്ല
ഉം
ഇങ്ങനെ ചെറുതായിട്ട് മുളകൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ
ആഹ് അത് നമ്മള് അതുമക്കാ എന്താ ആ അത് ഇൻട്രസ്റ്റ് കൊടുത്താ മതി അപ്പൊ നമക്ക് സ്ഥലം ഒന്നുമില്ലെങ്കിലും നമക്ക് ചാക്കിലാക്കിട്ടോ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ആക്കിട്ടോ അങ്ങനെ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ എന്ത ചെയ്യ വെച്ച ആ
നോക്കാൻ ആള് നിക്കണ്ടേ
ആ നോക്കാൻ നിക്കണം അതാണ് അതിന്റെ പിറകെങ്ങനെ നടക്കണം അങ്ങനെ തന്നെ കളിയാക്കൽ എല്ലാവരും വൈകുന്നേരം ആയിക്കഴിഞ്ഞാ ഞാ അപ്പറത്ത് വിടുന്ന താത്താറി ആ വൈന്നേരം ആ കഴിഞ്ഞ അവഓള ആ ചെടിയള ചോവിലിൽ നോക്കിയാ മതി അതി ചോട്ടിലിൽ മാന്തിട്ടും ചാത്തിട്ടും തോണ്ടിയിട്ടും അങ്ങനെ നടക്കും വള വളവിട്ട എടുത്തിട്ടും അങ്ങനെ നമ്മൾ നോക്കണം നോക്കി നനച്ച കൊടുക്കണം നോക്കണംക്കണം
ഇവിടെന്നെ ഞങ്ങളൊക്കെ ക്ലാസ് പോയി കഴിഞ്ഞ പിന്നെ ഉമ്മാക്ക് പിന്നെ അയിലൊന്നും ഒരു ഇതില്ല ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ഉം
ഇപ്പൊ എനിക്കിപ്പോ എവിടുന്ന് വെച്ച കഴിഞ്ഞാല് ഒക്കെ അത്യാവശ്യം നല്ലവണ്ണം പച്ചക്കറൊക്കെ നന്നായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങള് പുറത്തന്ന് പുറത്തു പോയി പിന്നെ ഒരു മൂന്ന് മാസത്തോളം അവിടെ ഹുസ്ബൻഡ് അടുത്തരുന്നു അപ്പൊ പിന്നെ തൊട്ട വീട്ടിലെ ആളാണ് നനച്ചിരുന്നത് നനച്ച് കൊടുത്തിരുന്നത് മദ്രാസ് സ്കൂളും വെക്കേഷനല് ഓളും ഒരു നാലഞ്ചു സ്ത്തിന് വിരുന്ന് പോയി അയില് പച്ചക്കറിക്കെ ഏകദേശം ഒക്കെ പോയിണ് വന്നപ്പയേക്കും
പീച്ചക്കന്റെ വള്ളിയൊക്കെ പറ്റ യി ച്ച് ചരങ്ങന്റെ വള്ളിയൊക്കെ പറ്റെ ഒണങ്ങി പോയി ഞങ്ങൾ വന്നപ്പയേക്കിന് അത്യാവശ്യം നല്ല കായിട്ടീന്ന് അയ്മന്നൊക്കെ ഞങ്ങള് പോയിട്ടും ഓൽ ല് ഓല് യൂ സ് ഓൽക്ക് ഓൽക്ക് അത്യാവശ്യം കിട്ടിയിരുന്നു തക്കാളിം തും ഒക്കെ കിട്ടി ഏയ് അയിനൊന്നു മാത്രൊന്നുല്ല നമ്മുക്ക് നമുക്കുള്ള ആവശ്യത്തിനും പിന്നെ അപ്പറത്തും ഇപ്പറത്തുള്ളോൽക്ക് ഓരോന്ന് കൊടുക്കാനും അതിനെന്നെ ട്ടൊള്ളു ഈ രണ്ട് സെന്റിലല്ലേ നമ്മളത്ണ്ടാക്ക്ണത്
ആഹ്
അയിലന്നെ ഇല്ലാത്തൊന്നും ബാക്കില്ല പിന്നെ പ പ പിന്നെ പത്ത് സെന്റ് ല് ള്ള സ്ഥ വീടിന്റെതിലാണ് ട്ടോ ചി ക്കൂ പിന്നെ റംമ്പൂട്ടാൻ അങ്ങനത്തെ ഐറ്റംസ്ള്ളത് ഈ രണ്ട് സെന്റില് ഞാ ഒരു പ്ലാവ്ണ്ട് ചെറിയ നമ്മളെ വിയറ്റ്നാമിന്റെ പ്ലാൻ പ്ലാവ്ണ്ടല്ലോ പെട്ടെന്ന് കാഴിക്ക്ണേ അതിന്റെ ഒരു പ്ലാവ്ണ്ട് ര ണ്ട് മാവുണ്ട് ബ തേ പോലെ ബഡ് തൈ ഒരു ആപ്പിൾ ചാമ്പക്കണ്ട് ഡ്രാഗൺ ഫ്രൂ ട്ട്ണ്ട് അതേ പോലെ രണ്ട് തേക്ക് ണ്ട് ഒരു മുരിങ്ങാമരണ്ട് ഒരു കറ് കത്തിന്റെ മരണ്ട് തൊക്കെ ഒതുക്കി ഒതുക്കി ഒതുക്കിഅങ്ങനെ നട്ടി രിക്കാണ്
ഏ ചെടി ഭയങ്കരഷ്ടായിരിക്കും ലെ
ആഹ് ണ്ട് ഹസ്ബൻറിനാണ് അയ് ലാറെ ഫ്രൂട്സ്ന്ന് പറഞ്ഞഴിഞ്ഞാൽ ആൾക്ക് ജീവനാ അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോ ഇങ്ങനെ ബഡ് തയൊക്കെവിടേലും കണ്ടു കഴിഞ്ഞ അപ്പോ വാങ്ങക്കളും ഞി ഞ്ഞിന്നോടർ ഞ്ഞും നമ്മളെവിടെ ഇഞ്ഞറിം മാഗോസിന്റെറ ഒരു തയ്യും കൂടി വങ്ങിക്കണംന്ന്ണ്ട് എവിടെ മ്മളത് വെക്കായ്ച്ച് ഞാ പറ്ഞ് പെര പൊർ
ഏ ഹേ കുറച്ചൂടെ സൗണ്ട് കൂട്ടോ സൗണ്ട് കേൾക്ക്ണില്ലല്ലോ
സൗണ്ട് പറ്റപ്പോണ് ണ്ട് എല്ലാർക്കുംന്റെ സൗണ്ട് കൂടുതൽ ന്ന്ള്ള സൗ തെയ്രുന്നു
അതല്ല എടക്ക് സൗണ്ട് വര്ണ്ട് എട
ആഹ് ത ന്നെ ചെലപ്പോ എന്തെങ്കിലും ചിലപ്പോ ഒരു നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോ അങ്ങനെ ചില സമയത്ത് അങ്ങനെ വരണ്ട് ചെവീൽ കേറ്റി വെക്കണ്ട ഒരു സിറ്റുവേഷൻ വരും ചില സമയത്ത് മഴണ്ടാടേ
മഴ ഇപ്പ ഇല്ല ഇപ്പൊ ഒരു മൂടികെട്ടിയൊരവസ്ഥയാണ് ഇവിടെ
ആ ഞങ്ങക്ക് എങ്ങനെ ച്ച് കഴിഞ്ഞാ രാവിലെ നല്ല വെയിലിരുന്നുട്ടോ ഒരു ഉച്ച വരെ ഉച്ചക്ക് ഒരു ഒരു മണിക്കൂർ നിന്ന് പെയ്തു അത് ഏത് സ്പോട്ടിലാ പോയിന്നന്നെ കണ്ടില്ലാ പ്പതാ പൊരിഞ്ഞ വെയില് താപ്പോ മുറ്റത്ത്ത്തെ വെള്ളം ഒണങ്ങിയിട്ടില്ല പക്ഷെ ഭയങ്കര ചൂട്തപ്പോ
ആഹ്
ഒരു മഴ പെയ്യ്ണ് ണ്ടെങ്കിലും ഒരു ചൂട്ന്റെ ഒര് കുറവൊ തോന്ന്ല്ലല്ലോ
ആഹ് അഹ് വാർപ്പായിട്ടായിരിക്കും
ആഹ് മാങ്ങണ്ടാടേ
മാങ്ങയൊന്നുല്ല ഇവിടെ ഞങ്ങള് പുതിയ വീട് ടുത്തോണ്ടേ വീടിനുള്ള സ്ഥലം തന്നെയൊള്ളൂ എ ട്ട് സെന്റെ ഒള്ളൂ
ആഹ്ആഹ്
അപ്പ പിന്നെ അത്ര കൃഷിക്കൊന്നുള്ള ഇതൊന്നുല്ല പിന്നൊരു തെങ്ങുണ്ടായിരുന്നു അത് വെട്ടി ഏഹ്?
ആഹ് ഞങ്ങള് തെങ്ങ് വെട്ടിയില്ല ഞങ്ങളെ വെച്ചാല് ഇതില് ഫുള്ള് തെങ്ങിന്റെ തോട്ടായിരുന്നു ഇങ്ങനെ വാങ്ങിച്ചപ്പോ തെങ്ങളായിരുന്നു അതില് മൊത്തം അപ്പൊ മുന്നിത്തെ രണ്ട് തെങ്ങ് നിർത്തി സെയ്ഡില് രണ്ട് തെങ്ങ് ഇപ്പൊ കായ്ക്ക്ണ മൂന്ന് തെങ്ങ്ണ്ട് അതോണ്ട് നമുക്ക് നമ്മളെ ആവശ്യത്തിന് തേങ്ങിയൊന്നും പൊറത്തുന്ന് വേടിക്കണ്ടെട്ടോ അതോണ്ട് സുഖാണ് അപ്പൊ ഞാനിപ്രാവിശ്യം ആട്ടി വെളിച്ചെണ്ണ ഓഹ്
അങ്ങനെ വെട്ടിയതാണ് വെട്ടാൻ തീരെ താല്പര്യം ഇല്ലേനി കാരണം ഒരു തെങ്ങൊള്ളൂ ആവശ്യത്തിന് ഒന്നെങ്കിലും വേണല്ലോ
ആഹ് ഇതിപ്പോ രണ്ട് തെങ്ങുംമ്മന്നും കൂടെന്ന്യ ഞങ്ങിള്പ്പോ വന്നിട്ട് തേങ്ങട്ടെ ബപ്പോ എമ്പത് തേങ്ങന്റെ മോളില് കിട്ടിട്ടോ അപ്പൊ ഞാന് ഞങ്ങക്ക് പത്ത് തേങ്ങ മതി ആകെ കറി കാരണം ഹസ്ബെൻഡും ഇല്ല കറി അധികൊന്നും വെക്കൊന്നില്ല വേഗം താളിപ്പ് ചെയ്യും ഞാന് ഒറ്റക്ക് ആവുമ്പോ നിങ്ങളെ നാട്ടില് താളിപ്പിന്റെ പരിപാടി ഉണ്ടോ? ആഹ്
താളിപ്പ് വെക്കും
ആഹ് അപ്പോ ആ താളിപ്പ്മ്മെക്ക് തിരിയും ഞാൻ പെട്ടെന്ന് തേങ്ങക്കെ അരച്ച് ചേർക്കാൻ മടിയാണ് ഇനി ആരെങ്കിലും ഗസ് റ്റൊക്കെ ഇണ്ടെങ്കി സമയത്ത് മാത്രൊള്ളു താളിപ്പ്മ്മക്ക് തേങ്ങ അരച്ച് വെക്ക്ണെ അപ്പ ഞാനൊരു പത്ത് തേങ്ങ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളത് ആട്ടി വെളിച്ചെണ്ണ ആക്കി എണ്ണ നമുക്ക് എത്ര കട്ടിയാലും തെകയില്ലല്ലോ
ആഹ് ഇവടെ ഇമ്മാക്ക് എണ്ണ ഭയങ്കര കാര്യ
ആഹ് പക്ഷെ പൊറത്തുന്നു വാങ്ങിക്കുമ്പയാണ് നമ്മുക്ക് അതിന്റെ ആഹ് പൊറത്തുന്ന് വാങ്ങിക്കും പൊറത്തുന്ന് നമുക്ക് നല്ല എണ്ണ വാങ്ങിക്കുമ്പയാണ് അതിന്റെ വെല അറിയാറേ അത്യാവിശ്യം നല്ല റേറ്റ് അല്ലേ ഇപ്പൊ
ഉം ഞങ്ങള് ഇവടെ ആട്ടലെന്നേണ് ഇപ്പാന്റിം ഇമ്മാന്റിം കുടീന്നു കൊടന്നാണ്ട്
ആഹ് അങ്ങനെ കൊട്ന്ന് ആട്ടല്ണ്ടാവും ലെ?
ആഹ് അവിടുന്ന് കൊറച്ചീചെങ്ങനെ ഓരി വെക്കല്ലോ തേങ്ങ മുപ്പ
ആഹ് തേങ്ങ ആഹ് കിട്ടുമ്പോ അങ്ങനെ കൊണ്ടന്നാട്ടും അല്ല ല്ലെ
ആഹ് അങ്ങനെ കൊടന്നാണ്ട് ഒണക്കി ആട്ടും നല്ല പണിയാണ് ആട്ടാന്
ആഹ് അത്യാവിശ്യം റിസ്ക്ക്ട്ക്കണം
ഉം നല്ല റിസ്ക്ക്ട്ക്കണം അത് കൊ ചൂ അത് കൊപ്പരായി
ഇണ്ടായി വരുമ്പോത്തിനാ ആഹ് ഒറ്റക്കെനി ഇൻക്കാണെ ചെറിയ മോനൂണ്ട് ചെറിയ മോനൂണ്ട് രണ്ടു വയസ്സായ മോനും ഉണ്ടറിയാ അവനിം വെച്ച് ഇന്നാലും ചെയ്യൂട്ടോ ഇൻക്കില്ല്യ അതൊക്കെ ഭയങ്കര നമ്മളെ ആവശ്യങ്ങൾക്ക് പിന്നെ കൊറച്ച് റിസ്ക് എടുക്കാണ്ടൊന്നും നേടാൻ പറ്റില്ലല്ലോ
ആഹ്
ഇപ്പൊ മോന് ഒറങ്ങാണ് ഇപ്പാള് ഒറങ്ങാണ് അത്കൊണ്ടാണ് ഒരിത്തിരി ഇത് കിട്ടിയത് വെഡവ് കിട്ടിയത് ഇഞ്ഞ്പ്പൊ ഇഞ്ഞ്പ്പോ കൊറച്ച് കഴിയുമ്പോക്കിന് ഒരു അഞ്ച് മണിയാവുമ്പോ വെയിലാറിയ ഞാന് മോനെയും മോളെയും ഒക്കെ കൂട്ടി ഇപ്പൊ ഞങ്ങള് പൊറത്തിറങ്ങും പിന്നെ ഫുള്ള് പൊറത്തെ ചെടി ചെടിയാളെ കാര്യ അപ്പൊ ഇന്ന് നനക്കേണ്ട ആവിശ്യല്ല എന്ന് വെച്ച കഴിഞ്ഞാല് പിന്നെ ഇൻക്ക് ഉള്ളില് ഇവടെ കൊറച്ച് ചെടിയാള്ണ്ട് നമ്മളെ ഇതിന്റെ ശൊ വാളിന്റെ ഉള്ളില് ഒക്കെ ആയിട്ട് കൊറച്ച് പ്ലാൻസ്ണ്ട് ഇങ്ങന ബോക്സ് ടൈപ്പിൽ വരുന്ന അവിടെ അവിടെതൊക്കെ ജസ്റ്റ്‌ ഒന്ന് നനച്ച് കൊടുക്കണം മറ്റേതൊക്കെ ഒ മഴ കിട്ടിയൊണ്ട് വല്ലാണ്ട് നന ക്കാനൊന്ന് നിൽക്കണ്ട പക്ഷെ എത്ര പെട്ടെന്നടാ ഇ പുല്ല് വര്ണത് അറിയോ നമ്മള് എത്ര ഏതിന്റെ എടേൽ കൂടി ഞാൻ പറ നമ്മള അതിനെ കുറച്ച് ഒരു തലക്ക് കൂടി ഒരു ദിവസം ങ്ങനെ വന്ന് പിറ്റേ ദിവസ ഈ തലക്കൂടി എത്തുമ്പഴേക്ക് ആഹ് വാതൂടി പിന്നേ വന്ന പറ ഈ കാലം പിന്നെ എന്തൊക്കെ വലുതാവലൊക്കെ നമുക്ക് ഈ ചെടികള് വലുതവണിച്ച ഒരു നല്ല കാര്യംയിന്ന് പറ
കാര്യമൊന്നും വലുതാവൂലല്ലോ
ആഹ് ഇല്ലേ ഞാനെ എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചു വന്ന വങ്ങിയതര്ന്നു ഞാൻ കലാത്തിയട്ടോ അപ്പൊ പിന്നെ ഇവിടെ ഇവിടെ കുറച്ച് ഏരിയ ഇണ്ട് പറഗോലിന്റെ സൈഡ്ണ്ട് ഫ്രണ്ടില് അപ്പൊ അതിന്റെ അവിടെ നമുക്ക് ചെടി നടാനുള്ള ഒരു ഗ്യാപ്പ്ണ്ട് അപ്പൊ ഹസ്ബൻഡിന് ഭയങ്കര പേടി അവിടെ നടട്ടെ പറഞ്ഞപ്പോ ചെലപ്പോ വേര് എറങ്ങീട്ട് തറമേക്ക് ഇറങ്ങിയാലോ ഈ ചട്ടി ചട്ടിയിൽ വെച്ചോ പറഞ്ഞിട്ട് ഞാൻ ചട്ടിയിൽ അങ്ങനെ വെച് കൊടുക്കു ക്ക പിന്നെ ഞങ്ങൾ പോയാ അത് ഞാൻ ഇവിടെ ഇള്ള സമയത്ത് ഞാനതിന് ഡെയിലി പിന്നെ രണ്ട് മൂന്നു നേരൊക്കെ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഞാൻ ഒന്നിനട്ടൊക്കല്ലേ പിന്നെ അപ്പറത്തുള്ളവര് വന്ന് നനക്കുള്ളൂ അപ്പൊ അത് ഒറ്റവാടി ഇങ്ങനെതായിട്ട് നിക്കുമ്പള് കാണിച്ചു തന്നെ അപ്പൊ ഇ ഞാന് എന്നെ വിളിച്ചിട്ട് ഉം ഞാനത് മണ്ണിൽ കുഴിച്ചിടാൻ വേണ്ടി പറഞ്ഞിരുന്നു തൊടില് കൊണ്ട് ഇങ്ങോട്ട് കുഴിച്ചിട്ടു ഓനെ അതുകൊണ്ടത് കറക്റ്റയിട്ട് ഇണ്ടായിട്ടോ വന്നിട്ട് ഞാൻ പിന്നെത് പറിച്ച് പിന്നെ വേറെ സൈഡ്ക്ക് നട്ടു എനിക്ക് ഞാനൊ ഞാൻ റോസ് ആണ് ഫുുള്ളായിട്ട് ആഹ് സൈഡ് കൊടുത്തിരുന്നത് പലെ വെറൈറ്റീസ് ഇണ്ടായി വന്നപ്പോക്ക് അത്
ദ വെച്ചാലോ സമയം
ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി കേട്ടോ ഫ്രീ ആകുമ്പോ വിളിക്കം
ആഹ് ആഹ്